ഹലോ ആഹ എന്തൊക്കെയുണ്ട് വിശേഷം
ചായകുടി ഒക്കെ കഴിഞ്ഞോ
രാവിലെ ചായെന്നും കുടി
അത് പതിവിലലോലെ കുട്ടികളൊക്കെ സ്കൂൾ പോയാ
ഒരു പച്ചട ഹുസ്ബന്റിന്റെ അങ്ങ് പുറത്ത് ഫോൺ ചെയ്യ
ഉം ഉം
കൊച്ച് അടെ കടന്ന് എന്തേലും കളിക്കുന്നോ
ആഹ് സൗണ്ട് കോൾക്കുണ്ടാവൂലെ
ഉം
ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞോ
ല്ല അരി ഇട്ടതേ ഉള്ളി വേവണം
ആ ആ
മത്ര
അടുപ്പിലാണോ
അടുപ്പിലാണ് ഇന്ന് സാമ്പാർ ഇന്ന് രാവിലെ ഇഡലിയാണ് ഉണ്ടാക്ക ഇഡ ലിയും സാമ്പാ-
ആഹ ഉ ഉച്ചക്ക എന്ത കറി എന്താ
ഇെ സാമ്പാറാണ് അതെ ഞായ് സാമ്പാറും പിനി എന്തെങ്കിലും മെയ്ക്പുരട്ടിയോഎ തൊ വെക്കാ വഴുതണങ്ങി ഇമ്മടെ നിൽക്കുന്നു
അവിടെ വീട്ടിലുണ്ടോ
ഉ വീട്ടന് കൊറച്ചൊക്കെ കൃഷിയാണ്
അതെ അയിനൊക്കെ താല്പര്യംണ്ട്ല്ലേ
ഉം പിന്നെ മറ്റില് ചതുരപ്പയർ കറ ചതുരപ്പേറെ പിന്നെ നിത്യവഴുതണങ്ങ നിത്യവഴുതണങ്ങ
ആഹ് അറിയ അറിയാം
അ നട്ടിട്ടുണ്ട് ഉ നല്ല സൂപ്പറാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്
ഏ ഗ്യാസ് ഇല്ല വീട്ടില്
ഗ്യാസ് ഉണ്ടുണ്ട്
അടുപ്പിലാവുലേ സുഖം
ചോറും മീൻകറിയൊക്കെ വയ്ക്കുന്നതെങ്കിൽ അടുപ്പിൽ തന്നെ വും
ഉഹ
പിന്നെആണെകി ഈ തോരന മെഴക്കുരട്ടി ചായ അങ്ങനെയുള്ളതും കാപ്പി അ അത് മാത്രമേ എവിടെന്ന് വെക്കൂ
അമ്മ വന്നോ
ആ അമ്മ അക്കട അമ്മ മ
എന്നാല പോയ ആ കുട്ടിക്ക് എങ്ങനുണ്ട് ഹോസ്പിറ്റലില് പോയല്ലേ
ഹോസ്പിറ്റലല്ല വീട്ടിൽ കൊണ്ട് വന്നു പ ഭയങ്കര വയകാ
ആ ആഹ
അങ്ങനെ എന്ന് വെച്ചാൽ ഗ്യാസ് കേ റും പിന്നല്ല ആളൊന്നും ഭക്ഷണ ഒന്നും കഴിച്ചില്ല ഒരുല്ല വേദന ഉള്ളത്കൊണ്ട് വിശപ്പം
ഈ അസുഖക്കാർക്ക് അങ്ങനെ തന്നെയാണ് ഓർക്ക് ഒന്നും കഴിക്കാൻ പറ്റൂല. കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വയറവേതെനിക്ക്
പിന്നെ വയറ ഒന്ന കൊട്ട് പെരികയും ചെയ്യൂടെ അങ്ങനെൊന്നല്ല അവക്ക് എന്ന വെച്ചാൽ അവളെ അവളങ്ങനെ ഡുണ്ടു മണി കണകാ ഇരുന്നത് അ എന്നാ വെച്ചാ അവള അത് പൊക്കം കുറവാണ് അപ്പൊ അനനുസരിച്ച് തക്കറവ ഉണ്ട് വെച്ചാ
അങ്ങനെ ഉറിണ്ട് കാണണ ഒരി ഇതാവൂല്ലേ
ഏഹ് ഒന്ന് പെരുവന്നോ അപ്പോഴത്തേക്ക് വീന പറഞ്ഞപ്പ വയറ്ങ്ങിരുന്നു
ആ
വയറ് മാത്രമായിട്ട് പൊങ്ങി ഓക്കെ ഇന്നലെ ഞാൻ പോയപ്പോഴും വെയിറ്റ് കുറഞ്ഞോ ആ അപ്പോഴത്തേക്കും നമ്മ പറയ എനിക്ക് ഗ്യാസ് പെട്ടന്ന് കയറി വയറണ് മൊത്ത ഇല്ലല്ല പൊട്ടുന്ന ആ ഒരു പരുവത്തിൽ അങ് നിക്കും. ഭയങ്കര ഇതാണ് വയ്യ ങ്ങനെ
അടിക്കല തൊടുക്കലൊക്കെ കഴിഞ്ഞാ ഉം
ഞാനപ്പോ വിടുത്തെ ജോലില്ലാം കഴിഞ്ഞിട് ഒരു മൂന്ന് മണി നാല് മണി ആ ടൈമിലാാണ് തൂക്കലും പിന്നെ തൊടപ്പംന്ന് പറഞ്ഞാല് ഡയലിയല്ല സിമെന്റ് ആയത്കൊണ്ട് കഴുകിയല്ലേ വിട്ടു
ആഹ് പിന്നെ മുറ്റൊന്നും ഇണ്ടാവുലല്ലേ തൂക്കാനൊന്നും
മഴയത്ത് മഴയായൊണ്ട് പിന്നെ തൂക്കുന്നില്ല അല്ലെങ്കിൽ പ്ലാവിലെയൊക്കെ കാണും പ്ലാവില ചവറുണ്ട് രാവിലെ മാവലെ
ഞാവലും ഉണ്ടോ
മാവല് ഞാവലല്ല മാവ് മാവ്
മാവ് ആഹ്
ഉം അതിന്റെല വീണുകിടക്കും
മാങ്ങ ഉണ്ടാവോ അയിമേ
ഒണ്ട് രണ്ട് മാവുണ്ട് മറ്റേ കർപ്പൂരം മാങ്ങെ ഒന്ന് വേറെ വിനമ്മ
അതെ ഈ ചക്കയും മാങ്ങയും അതു മാത്രേ ഉള്ളൂ വീട്ടില്
പിന്നെ ഇങ്ങനെ ചെറിയ വഴുതനങ്ങ അങ്ങനത്തെ
ആഹ് അത് ക്രി പച്ചക്കറികളല്ലേ അങ്ങനെ കഴിക്കുന്നതായിട്ട്
കഴുക്കുന്നായിട്ട് ഇത് ആഹ് മാത്രല്ല പിന്നെ വാഴയുണ്ട് വാഴ കൊല ഇപ്പം കൊടം വന്നിക്കാരുന്നു വാഴക്കൊല കൊടം വന്നി അന്ന് മിക്കവാറും ഓണത്തില് കൊല വെട്ടാൻ പറ്റുവായിരിക്കും
ആഹ് ആഹ് ആഹ് ഒരു നല്ല കിട്ടലാല്ലേ ഓണം പിന്നൊക്കെ വാ സ്വയം ഒന്ന് ഉം
അത് നല്ല ടേസ്റ്റാ ഇങ്ങനെ രുചിയും നല്ലതാണ്
ഉം ഇന്നോട് പറയുന്നുണ്ട് ചെറുതിന് കുന്നങ്കായ പൊടി ഉണ്ടല്ലോ അത് കൊടുക്കാൻ പറയുന്നുണ്ട് അത് നല്ലതാണ്
അത് എന്ന് വച്ചാ മറ്റേന്റാ മറ്റേ എന്നുവെച്ചാൽ ഇല്ല കായല്ലേ മറ്റേ ഏത്തക്കാ അത് ഒണക്കിപ്പൊടിക്കണം
ഏത് പഴത്തിന്റെ ആ തൂമ്പോ
അല്ല ഈ കുന്നംകായ എന്ന് പറയുന്നത് മറ്റേ ഏത്തക്കായല്ലേ ഉണക്കിപ്പൊടിക്കുന്നത്
ആഹ് അതെ അതെ
പക്ഷേ ഈ കടയിന്ന് മേടിക്കുന്നത് നഷ്ടമാണ് അതോട്ടും കാണൂലെന്നോ ആ ടീമ്
ആഹ് അത് എല്ലാരും പറയുന്നു പക്ഷെ ഈ കാലാവസ്ഥയിൽ പഴം ഒന്നും നമ്മള് വാങ്ങിച്ച് വെട്ടിട്ട് ഉണക്കാൻള്ള ഒരു ഇതില്ലല്ലോ
ആഹ് നടക്ക
ഇത്
ഇവ എനിക്ക് തോന്നുന്നു വറുക്കാനൊക്കെ പക്ഷേ ഈ ഉരുക്കിയെടുക്കല് ഓരോന്ന് വരും അത് ഞാൻ പിന്നെ ആദ്യ തഴവി കൊറച്ച് വെയിലത്തിട്ടപ്പോഴത്തേക്ക് വൃത്തി ഉണ്ടായിരുന്നു. അപ്പൊ കൊഴപ്പല്ല സ്മെൽ ഒക്കെ എങ്ങോ പോയി അതേ കണക്ക് ഇതിലെ മഴയുള്ള സമയത്ത് ഉണക്കാനുള്ള എന്തേലും ഗ്രില്ലിലിട്ട് ഉണക്കുന്നുണ്ട് തേങ്ങയായാല്ലോ അപ്പോഴത്തെ അതെയണക്ക് ഇതും എനിക്ക് തോന്നുന്നു ഒണക്കാൻ പറ്റും
ആഹ് ആഹ്
കായിം അവര് അത് കാണിക്കുന്നു ഓരോ സംവിധാനങ്ങളും കാണിക്കുന്നു ഇങ്ങനെ ഉണക്കാൻ പറ്റുന്നല്ല നമ്മളെ വീഡിയോയിൽ കാണത്തില്ല എല്ലാം
പിന്ന
ഇവര് പറയുന്ന സാധനങ്ങളൊന്നും ആ പക്ഷെ അതായിരുന്നു ലാഭം. മറ്റേതാവുമ്പോ പെട്ടെന്ന് തീരും ആഹ് എനിക്കതോന്ന കുപ്പി മാത്രമേ കാണത്തുള്ളൂ
ഉം
എല്ലാ പിള്ളേർക്കും അത് അങ്ങനെയാണ്ട് സൂട്ട് ആവില്ല ന്നും പറയുന്നുണ്ട് ഇഷ്ടപ്പെടൂലാന്നേ അപ്പൊ. ചിലര് പറയുന്നുണ്ട് ആദ്യം സാമ്പിള് വാങ്ങിച്ചിട്ട് നോക്കാൻ പറയുന്നുണ്ട്
ആഹ് പക്ഷെ യൂ പൂരവാണെങ്കിൽ പൂരവ് ചിലർക്ക് ഇഷ്ടപ്പെടാം പിന്നെ ഇത് അമൃത പൊടിയണെങ്കിൽ ആർക്കും കണ്ടുട. എനിക്ക്
ആഹ്
ആ ഉം പക്ഷേ അമൃതം പൊടിയേട്ട് ഗുണംന്ന് പറയുന്ന
ഉം അമൃതപ്പൊടിയൊക്കെ കൊടുത്ത കഴിഞ്ഞാല്, പിള്ളേർ ഇങ്ങനെ തടിയൊക്കെ കൂടുന്നൊക്കെ പറയുന്നുണ്ട്.
കഴിയൂല ആൾടെ സ്മെല്ല് എല്ലാർക്കും പിടിക്കൂല. എനിക്കന്നെ പിടിക്കൂല
ഉം
പിന്നെ കുറെ പേര് അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി പുട്ടവിച്ചം വായനയിലൊപ്പ ഉണ്ടാക്കിക്കെ കൊടുക്കുന്നുണ്ട് പിള്ളേർക്കും അങ്ങനെ ഉള്ളോരും ഉണ്ട്
ആഹ് ഇവിടുന്ന് അംഗനവാടിന്ന് കിട്ടു, അമൃതപ്പൊടി രായിപ്പൊടി അതൊക്കെ അവിടതൊക്കെ ഉണ്ടാ ങ്ങനെ ഗർഭിണി ആയി കഴിഞ്ഞാല് അങ്ങനെ കിട്ടും ഉം
എനിക്ക് കരം ഇഷ്ടവും എന്ന
ആ ന്താ എന്താ
പൂരവ് പൂരവം എന്ന് പറഞ നിങ്ങളുടെ റാഗി എന്ന് പറയും
ആഹ് അതന്ന റാഗി ആഹ്
നമ്മള് പൂരവ് എന്നാണ് പറയുന്നത് ഉം ഓരോരുത്തരും ഓരോ
ആഹ് ഓരോരു ജില്ലകളില ഓരോരു ഭാഷയാണല്ലോ
പിന്നെ ഇന്നപൂച്ചക്ക് എന്തേനി പള്ളി പോയ
പന്ത്രണ്ടര ആ സമയത്തല്ലോ ബാങ്ക്
അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെയാണല്ലേ
ആ എല്ലാ വെള്ളിയാഴ്ചയും ബീഫ് അല്ലെങ്കിൽ കോഴിയായിട്ട് വാങ്ങിക്കും ചിക്കനും കോഴി
ബീഫ് ഭയ ഈ ചെറുക്കനെ കൂട്ടാത്തൊണ്ട് അങ്ങനെ വാങൂം ഇബടെ എന്നന്ന് വെച്ചാ ഒരാളാ നമ്മള് തിന്നാനും പറ്റൂലേ പിന്നെ അവസാനം ആ മീൻ മേടിക്കുന്ന എല്ലെവന ചിക്കൻ ഫ്രൈ വേണും
ആഹ ആഹ
രണ്ടൂടിട്ട പോയി രണ്ട മൂട നിക്ക വന്നത്
അന്താ മോൻക്കന്താ ഇഷ്ടല്ലാത്തെ
അല്ലാതെ അലാ അവന് ചോറതിരി പിന്നെ ആശുപത്രി ഉ ഭയങ്കരല്ല അഥിയാണ് എന്ന വച്ച ഒരു തവണ എന്റെ പൊന്നേ ബീഫ് ഇ ഒത്തിരിയാണ് തിന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അതോ അവൻ തിന്ന് അവന്റെ മുഖം മൊത്തം നീരടിച്ച് ചെവി നീരായി. ഭയങ്കര ചൊറിയും ഇത് പറയണ്ട ആകെ പെട്ടു.
അതെ
ഉം കണ്ണകെ കാണണേകെ കണ്ണ് കുഴിഞ്ഞാണ്. മുഖത്തു നീര് വന്ന് വയായിരുന്നു അതിനുശേഷം ഞാൻ പറയും ചെർക്കാ നീ ഒന്നും കഴിക്കല്ലേ? രുചിയ വന് കറി പോലും ഒക്കെ എടുക്കാൻ ഞാൻ സമ്മയികൂലാ
അ ആ
അവനെ ഇങ്ങനെ കണ്ടിട്ട് കൊതിവരും എന്നുവച്ചാ. ഈ മണൊക്കെ കേക്കുബോ കൊതി വരോ തിന്നാനൊക്കെ തോന്നും ഞാൻ പറയാണെങ്കി എത്ര കൊതിവന്നാലും.